ഹലോ
കേക്ക്നൊ
ഹലോ ആഹ് കേക്കാ കേക്കാ
കേക്കാവോ ആഹ് പറഞ് ടൂറൊക്കെ പോണോ എവ്ടെയേലും നിങ്ങള് വെക്കേഷനൊക്കെ കൂടാനൊക്കെയായിട്ട്
ട്ടൂറ് ഇപ്രാശം ഷേ അങ്ങനെ പോയി എക്സാംമാര്ന്നു സപ്ലിമെന്ററി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും തെരക്കാരുന്നു. അതുകൊണ്ട് ഇപ്രാശം അങ്ങനെ ട്ടുറും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. ഹലോ
ഉം
കഴിഞ്ഞ കൊല്ലം പോയാര്ന്നു വീട്ടി ഇന്ന് പോവും വീട്ടില് പോകും എവിടെങ്കിലൊക്കെ പക്ഷെ
ആഹ്
ഇപ്രാശം പോ ചേച്ചി പോയോ?
ഉം ങ്ങ അവ്ടെ പിള്ളേരെല്ലാആയിട്ട് അടിച്ചുപൊളിച്ചു. കൊറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഇവ്ടെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു
ആഹ് ആഹ്
അങ്ങനെയൊക്കെ പിള്ളാരുവായിട്ട് അതിലേയിലൊക്കെ ഒന്ന് പോയി ഇവ്ടിഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ ക്കാ വര്മാനക്കൊറവ് പിന്നെ നമ്മടെ അസുഖം പിന്നെ നമ്മടെ സുഹൃത്തായ പാമ്പിന്റെ ശല്യം ആങ്ങനെക്കെ ഒത്തിരി ബുദ്ധിമുട്ട്കളൊണ്ട് ഉം പാമ്പിന്റെ ശല്യം നമ്മക്കായിട്ടൊന്നും വന്നില്ലെങ്കിലും എല്ലായിടത്തും കേക്ക്ന്നു എട്ക്കുന്നു എവ്ടെ കേട്ടാലും അതായിരുന്നല്ലോ? അങ്ങനെയൊക്കെ ആഹ് ഒള്ളത് കൊണ്ട് കൊറ
തിരക്കൊള്ളേ
ആഹ് അത് തന്നെ പിള്ളാരൊള്ളകൊണ്ട് നമ്മക്ക് ഇപ്പം ഏഹ് ഇച്ചിരി ദൂരത്തൊക്കെ പോകാന് ഒരു മടി
അതെ
ഉം പിന്നെ ആഹ് ആ എന്നാലും പാർക്ക് പോലുള്ള സംവിധാനങ്ങളിലൊക്കെ പോയി എടുത്ത് ഒരു മാസം രണ്ടു മാസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു ഇനിയിപ്പോ ആഹ സ്കൂള് തൊറന്ന് കഴിയുമ്പോ
ഇനിയിപ്പോ എല്ലാർക്കും തിരക്കാവും സ്കൂളൊക്കെ തൊറന്ന് കഴിയുമ്പോ
ആഹ് സ്കൂള് തൊറക്കുന്ന രാവിലത്തെ ഒര് തെരക്ക് കഴിഞ്ഞ് അവരങ്ങ് പോകുന്ന് പറഞ്ഞാലും അവിടെ മൊത്തം എല്ലാം ഒരു ഒരു പത്തു മാസത്തേക്ക് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ആക്കിയല്ലോ ആയല്ലോ തുറന്നു നടന്ന പക്ഷികളെ എല്ലാം പിടിച്ച് കൂട്ടില് അടയ്ക്കുവാ
ഹ് ഹ്
ഇനിയിപ്പോ അത് കഴിയുമ്പോ ഒരാള് തന്നെയൊള്ളു പൊളിച്ചടുക്കി വീടിനൊരു സമാധാനം ഇല്ലായിരുന്നു ഇവര് പോകുമ്പോ ഒച്ചയും ബഹളമൊക്കെ കൊറയുമ്പഴ് ആഹ് ഒച്ചയും ബഹളമൊക്കെ കൊറഞ്ഞ് ഒറ്റക്ക്‌ ആകുമ്പോഴാണ് എന്നോട് വഴക്കും കാര്യങ്ങളും കൂടുതല് വരുന്നതും
ഉം വാശി ആവും പിന്നെ
ആഹ് പിന്നെ അവര് വരുമ്പം അവരടെ കൂടെ അങ്ങ് കൂടും
ഉം പിന്നെ അവർക്കും പഠിക്കേണ്ട കാര്യങ്ങളും ഹോംവർക്ക ക്കും അതും ഇതൊക്കെ ആയിട്ടായിക്കുല്ലോ വരണത്
ഓ വരുന്നതേ അവർക്ക് കഴിക്കാന് കാലും കൈയും രാവിലെ കുളിചെച്ച് പോകും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കാലും കയ്യും മേലും എല്ലാം ഒന്ന് കഴുകി ഡ്രസ്സ് എല്ലാം ഒന്ന് മാറി എല്ലാം ഒന്ന് കഴു കി ഇറങ്ങി ഇച്ചിരി ചായയോ എന്തേലും ഒക്കെ കൊടുത്തു എല്ലാം കഴിയുമ്പഴത്തേക്കും ഒര് ആറെഴ് മണി വൈകുന്നേരത്തെ സന്ധ്യസമയത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഒര് ആറേഴ് മണിയാവും അപ്പത്തേക്കും പിന്നെ ഹോം വർക്ക് ചെയ്യാനിരുന്നു വർ ക്കുകളായി എഴുത്തായി പഠിത്തമായി എന്തേലും കഴിക്കണേ കഴിക്കും ചെലപ്പോ അവിടെത്തന്നെ കടന്ന് ഉറങ്ങും ഞാൻ പിന്നെ എല്ലാം പെറക്കി വെക്കും
മറ്റേന്നാള് ഒച്ചപ്പടായിരുന്ന് ഇനിയിപ്പോ സ്കൂള് തൊറന്ന് കഴിഞ്ഞാൽ ഫുള് സൈലന്റ് ആകും
അതെ അതെ അതെ അതെ അതെ ഉച്ചപ്പാടും ബഹളവും ഒക്കെ പകലങ്ങ് കുറയും വൈകുന്നേരം ആവും ക്ഷീണമാകും പകലിപ്പോ ഇപ്പോ ഒരു ഓർഡർ ഇല്ലാത്ത ഒരു ഉറക്കം ഉറങ്ങണമെന്ന് തോന്നിയാ ഉറങ്ങുന്നു ഇരിക്കണമെന്ന് തോന്നിയാ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ചുറ്റുപാടിലൊക്കെ ആയത് ആഹ് തോഴി തോന്നിയ സമയത്ത് എഴുന്നേക്ക പിന്നെ അതിപ്പോ മൂത്തവൾക്ക് അത് ബാധകമല്ലേ അവള് അങ്ങനെ തന്നെയാ പോന്നത് കാരണം അവക്ക് പള്ളിയിലൊക്കെ ക്ലാസ് ഉണ്ട്
ആഹ് ആഹ്
ആഹ് കുഞ്ഞോളുമാര് രണ്ട്‌ പേരും ആണ് അങ്ങനെ കാണിക്കുന്നത് എടുക്കുന്നത് ഇരിക്കുന്നിടുത്തിരിക്ക ഉറങ്ങുക എണ്ണിക്ക പോവുക അങ്ങനെ
ആഹ്
ആഹ് പക്ഷേ ഇനിയിപ്പോ ഒരു ഓർഡർ വരുമ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പിള്ളേരല്ലേ നാല് അഞ്ച് വയസല്ലേ ഉള്ളൂ അതെങ്ങനെ വരുന്നു ഒരാളെ ഉള്ളോ കൊച്ചു വീട്ടില്
ഇല്ല രണ്ട് ഒര ഒരനിയനും കൂടി ഉണ്ട്
ഉം അവൻ എന്നാ ചെയ്യുവാ പഠിക്കുന്നു എത്രയിൽ പഠിക്കുന്നു ഉം ആഹ് ഒമ്പത് കഴിഞ്ഞു
ഒമ്പത് കഴിഞ്ഞു ഉം
ഉം പിന്നെ വേറെ എന്നായുണ്ട് വിശേഷം അച്ഛനും അമ്മയോ ആഹ് അത് നമ്മള് ഉച്ചക്ക് ഒരു വെപ്പ് വെക്കുമ്പോ അങ്ങനെ അങ്ങ് വെക്കും കൂട്ടി അങ്ങ് വെക്കും പിന്നെ രാവിലെ എന്തെങ്കിലും കാപ്പി കാണും വൈകിട്ട് വെക്കുമ്പോ എന്താണങ്കിലും എന്തങ്കിലും സകലങ് കൂട്ടി അങ്ങ് വെക്കും കാരണം എപ്പഴും ഒരു പണിയാകുമ്പോ പാടാ അതെ അതുംകൂടെ അങ്ങനെങ്ങെ ചെയ്യുമ്പ പിന്നെ പകൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ പിന്നെ ഇപ്പ മഴ കാലാവസ്ഥ വന്നേരിക്കുന്നത് കൊണ്ട് തുണി ഉങ്ങുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ട നിങ്ങക്ക്ടെ തുണിയക്കെ ഇണങ്ങിട്ട് ക്കാനുള്ള സംവിധാനം ഉണ്ടോ
ഞാൻ റ് എല്ലാ റൂമിൽ തന്നെ വിരിച്ചിടുള്ളൂ അധികം ഉണ്ട ഞാനാണെങ്കില് അന്നന്ന് മാറണത് അപ്പ തന്നെ കഴുകിയിടും അല്ലെങ്കിൽ നമുക്കിവിടെ താഴത്ത് കൊടുക്കാനായിട്ടുണ്ട് വാഷ് ചെയ്യാൻ കൊടുക്കാ പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പിൻ പിന്നെ റൂമിലുള്ളവര രെങ്കിലും കൊടുക്കണ്ടെങ്കില് ബെഡ്ഷീറ്റോ അങ്ങനെന്തെിലും ഒരുമിച്ച് കൊടുകും അല്ലാണ്ട് ബാക്കി ഡ്രസ് ഡ്രസ്സുകളും കാര്യങ്ങളുംക്കെ ഞാൻ തന്നെ കഴുകി റൂമിൽ തന്നെ വിരിച്ചിടാനുള്ള സ്ഥലള്ളോണ്ട് അവിടെ വിരിച്ചിടും എന്നാലും ഉണക്ക് ഇപ്പ മഴ
വേറോം
കൊറവാണ് ഓണങ്ങി കി
റൂമിൽ എത്ര പേരുണ്ട് കൂടെ
മൂന്ന് പേര്
ഉം മൂന്നു പേര് അപ്പൊ എല്ലാരും പഠിക്കുന്നവരാണോ കൂടെത്തല്ലെ
ആഹ് അവരെല്ലാരും വേറെ കോഴ്സ്ണ്
ഓക്കെ ഓക്കേ ഏഹ് കൊച്ച ഏത് കോഴ്സാ പഠിക്കുന്നെ
ഞാനാനസ്തഷ്യ
ആഹ് മിടുക്കി
ഉ
എങ്ങനെയുണ്ട് പഠിത്തം
കൊഴപ്പല്ല ഇപ്പ തേർഡ് ഇയറായി ഇനിയിപ്പോൾഒരു കൊല്ലം ഇൻറേൺഷിപ്പും കൂടി ഉണ്ട്
ആഹ്
കൊഴപ്പല്ലാണ്ട് പോണു
അച്ഛനെ മ്മക്കോക്കെ അവിടെ ഇവിടെ വന്ന് കാണാൻ അങ്ങനെയുള്ള ഇതുണ്ടോ
ആഹ് വരേണെന് കുഴപല്ല പക്ഷെ അവര് അത്രയും ദൂരത്ത നിന്ന് വരണ്ടേന്ന് ഓർത് ഞ വരണ്ടന്ന് പറയും
ആഹ് ഇടയ്ക്കൊക്കെ മതിയല്ലോ അല്ലേ
ആഹ് പിന്നെ ഞാൻ മാസത്തില്ൽ അല്ല ഒരു മാസം കൂടുമ്പോ ഞാൻ പോവാറുണ്ട് എങ്ങനെലും നാട്ടില്
ആഹ് അങ്ങനെ
അങ്ങനെ ഇനിയിപ്പ അടുത്ത മാസം ഒന്ന് പോണംന്ന് വിചാരിക്കണ്ട് ഇപ്രാവശ്യ ഈ മാസം പോവാാൻ പറ്റില്ല കഴിഞ്ഞ മാസം വന്നേ ഉള്ളായിരുന്നു
ആഹ് അതെ അതെ
ഇനിയിപ്പ അടുത്ത മാസം ഒന്ന് പോകണം
അഹ്
ഫീസ് അടക്കാനും കാര്യങ്ങളൊക്കെ ആവുമ്പോഴ ആ നാട്ടിൽ കൂടുതൽ പോകേണ്ടത് പൈസയും ഇതൊംറെഡിയ എഡ്യൂക്കേഷൻ ലോൺ വെ ചേരുന്നു പക്ഷേ അതെന്തോ ശരിയായില്ല എനിക്ക് ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട് പിന്നെ നോക്കില്ല അങ്ങനെ
അങ്ങനെ ഫിന പൈസാ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മ നേരിട്ട് പോയി എല്ല റെഡ് ശരിയാക്ക ക്കി വേരുവല്ലേ
അതെ
ഉം ആ എങ്ങനെങ്കിലും പഠിച്ചിറങ്ങിയാ പിന്നെ കൊഴപ്പവില്ലല്ലോ
അതെ അങ്ങനെങ്കിലും ഇറങ്ങിയാൽ മതി തോന്നു ഇറങ്ങി കഴിഞ്ഞാലും പിന്നെ നമുക്ക് പുറത്തോട്ട് പോണംന്നക്കെ വിചാരിച്ചാലും എക്സ്പീരിയൻസിലണ്ട് നമുക്ക് എവിടെയും പോവാൻ പറ്റൂല
ഉം എവിടെയലും ഒരു കുറച്ച് നാളൊരു ആറ് മാസം നിന്ന്
ആറുമാസം പറ്റില്ല ഒരു മാസം അല്ല ഒരു വർഷം രണ്ട് വർഷം ഒക്കെ ചോയിക്ക്ണം എക്സ്പീരിയൻസ്
ആഹ്
ആഹ് അപ്പൊ പിന്നെ നാട്ടില് എവിടെയെങ്കിലും നോക്കണം
ആഹ് കൊഴപ്പല്ല ഒരു വർഷം രണ്ട വർഷം നോക്കിയാലും പിന്നീട് നമുക്ക് എവിടെേങ്കിലും കയറാാവല്ലോ
അതെ
ഉം കൊഴപ്പമില്ല അതൊന്നും കൊഴപ്പില്ലാത്ത കേസാ ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മള് നല്ല് ടാർഗറ്റായിട്ടുള്ളിടത്ത് കയറി ചെയ്യ നമ്മള് അപ്പം കേറി പോകുമ്പോ അവര് എക്സ്പീരിയൻസ് ചോയ്ക്കുന്ന ഏത് ടൈപ്പന്ന് നമ്മള് കണ്ട വെച്ചിട് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് രണ്ട വർഷം ഒരു വർഷം വെക്ക്യ
അതെ
നമുക്ക് പെട്ടെന്ന് കയറി പോവാൻ പറ്റും ഞാനൊരു ഫോട്ടോഷോപ്പാ വർഗ ചെയ്യാം
ഏഹ് ഏഹ്
അപ്പം പത്തു ദിവസത്തേക്ക് ലീവ് ചോദിച്ച് ലീവില് നിക്കുവാ ഇപ്പോ പിള്ളേർ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കീട്ട് ആഹ് അങ്ങോട്ടും കൂട്ടൊന്നും പോകാത്തതൊക്കെ കൊണ്ട് പിള്ളരെയൊക്കെ ആയിട്ടൊന്ന് റങ്ങാനും വെറുക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ടൊരു കുറച്ച് ദിവസയിട്ട് അങ്ങനെ അങ്ങ് നിക്കുന്നു
ആഹ് ആഹ് അപ്പൊ ഇളയെ കൊച്ച് ഡേക്കയറിൽ പോവോ
അവള ടെ കെയറിൽ കൊണ്ടു വിടുന്നുണ്ട് രാവിലെ ഒമ്പതര ആവുമ്പോം വിടും ആറുമണി അഞ്ചര വരെ ഉണ്ട് ആറുമണി അഞ്ച മുക്കാലൊക്കെ ആകുമ്പോ ഞാനി ഒരുമ ഞങ്ങൾ ഒരുമിച്ച് രാവിലെ പോകുന്നു ഒരുമിച്ച് തിരിച്ചു വരുന്നു മൂത്തോളുമാര് രാവിലെ രണ്ടു പേരും എട്ടര ആവുമ്പോ പോകും അവര് നാലര നാലേ മുക്കാൽ ആകുമ്പോൾ വീട്ടിൽ വരും പിടി വന്നാ ഇവിടെ കേറി കഥവ് തുറന്ന് നമ്മുടെ വീട്ടില് വീടിനെ മിറ്റുത്തെ ബസ് ഇറങ്ങുന്ന് അവിടെ കയറിയിരുന്നോളൂ
ഏഹ് ഏഹ്
ആഹ് അപ്പൊറം ഇപ്പറൊക്കെ ആൾക്കാരുണ്ട് ഫാമിലികളുണ്ട് കുഴപ്പോന്നുല്ല അവരഞ്ചര ആവുമ്പോ വരുമ്പോത്തേക്ക് സെക്കൻഡ് ട്രിപ്പ് വരുന്നത് കൊണ്ട് അഞ്ചര ആവും അവര് വരുമ്പോ പിന്നെ ഞാനും ആ പുറകെ തന്നെ അഞ്ചേ മുക്കാലകുമ്പോത്തന്ന ഞാനും വരും
ആഹ് ആഹ് അപ്പൊ ചായൊക്കെല്ലാം വന്നിട്ട് കൊടുക്കും
ആ അവര് വന്ന് കതക് തുറന്നാ പൂട്ടി അകത്തൊന്ന് കേറിയിരുന്നൊളും പിന്നെ ഇനിയിപ്പം അത് കഴിയുമ്പോ ഞാ വരുമ്പത്തേക്ക് കാലും കയ്യോക്കെ കഴുകി ഉടുപ്പൊക്ക മായി മാറിയില്ലലും ഞാൻ എന്തെങ്കിലുക്കെ സ്നാക്സ് പോലെ എന്തെിലുമൊക്കെ അവർക്ക് അറിയാം അവരടുത്തോളും കഴിച്ചോളും വിശപ്പ് അങ്ങനെ ഉണ്ടെൽ സെക്കൻഡ ട്രിപ്പ് പോകുന്ന കൊണ്ട് നമ്മളതും തന്നെ അഡിഷൻ കൊടുത്താ വിടുന്നത്
ആഹ്
അപ്പൊ അതെല്ലാം ഹ് ഇവിടെ വരുന്നു കഴിഞ്ഞ് കാല് കഴുകുന്നു സമയം കൊണ്ട് ഞാനിവിടെ വരും ഉം കാലും കയ്യോക്കെ കഴുകി മുഖക്കെ കഴിയുമ്പഴത്തേക്കും ഞാനും വരും രാവിലെ കുളിപ്പേരും നരപ്പേരും എല്ലാം കഴിഞ്ഞ് വിടും വൈക്ന്നേരം വന്ന് കാലും കയ്യും കഴുകുമ്പത്തേനും ഞാനും പിന്നെ വന്ന് മേലൊന്ന് കഴുകും കഴുകിയൊടനെ ചായ വെക്കും എന്തേലും ഭക്ഷണങ്ങള് കൊടുക്കും അവള്മാര്ര്ന്ന് കഴിക്കും
ഉം പഠിച്ചോളോ രണ്ടുപേരും പഠിച്ചോളോ?
ആഹ് രണ്ടു പേരും ആ പിന്നെ കുഞ്ഞോള് പിന്നെ വല്ല്യ കൊഴപ്പവില്ല ഒക്കെ ഇച്ചിരിയൊരു ആദ്യത്തെയൊരു ഇതൊക്കെയൊരു ചെറിയ അക്ഷര കാര്യങ്ങളൊക്കെച്ചിരി പാടുണ്ടായിരുന്നു മൂത്തോളു ക്ലാസ് ഫസ്റ്റാ കൊഴപ്പൊന്നുല്ല
പഠിക്കണോരാണെങ്കി നമുക്ക് ബുദ്ധിമുട്ടില്ല
ആഹ് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ട് പടിപ്പിക്കുന്നതിനൊന്നുമില്ല മൂത്തോളാണേലും മറ്റോൾക്ക് അക്ഷരങ്ങളൊക്കെയാണേലും പറഞ് കൊടുക്കേ കൂടെയിരിക്കും പിന്ന അലമ്പും, വഴഴക്കും കാര്യങ്ങളൊന്നുല്ല പെം പിള്ളാര മൂന്ന് പേരും അതോണ്ട് പിന്നങ്ങ നെയൊരു വിഷയം വല്ല്യ ബഹളങ്ങളും കാര്യങ്ങളൊന്നുവില്ല നമ്മള് പേടിപ്പിച്ചാ നിന്നോളും
അതെ ആമ്പിള്ളേരാണെങ്കിലാണ് പ്രശ്നം
അവന്മാരാണെങ്കി പിന്നെ നമ്മുടെ തല നമുക്ക് തലവേദനയാ
അതെ
ആ പിന്നെയിവര് പിന്നെ കൊഴപ്പമില്ല പിന്നെ ചെറിയവള് മാത്രൊള്ളു ചെറിയൊരു വഴക്ക് ഇനിയവരുടെ പുസ്തകം വേണം ബുക്ക് വേണം അല്ല അവര് കളറെയ്യുവാണെ ക്രയോൺ വേണം അല്ല അവരുടെതില് കേറിയിരുന്ന് വരയ്ക്കും അപ്പൊതന്നെ ഇവളെ ഞാനങ് സൈഡാക്കും ഏഹ് വല്ല ടിവിയില് കാർട്ടൂൺ വെച്ച് കൊടുത്തോ
മേടിക്കുമ്പോ അപ്പതിനും മേടിക്കേണ്ടി വരും എല്ലാർക്കും ഒരേപോലത്തെ മേടിക്കണം
എല്ലാർക്കും ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ഡ്രസ്സ് ഉൾപ്പെടെയെല്ലാം മൂന്നണ്ണം ഒരേ കളറ് ഒരേ സാധനം ഒരേ ഒരേ ഐറ്റംസെല്ലാം ഡേകയറി പോകുന്നുണ്ട് ബാഗുൾപ്പെടെയെല്ലാവുണ്ട് പിന്നെ ചെറിയ ഡ്രോയിങ് ബുക്കുകളും കാര്യങ്ങളുവൊക്കെ ഈ ഡയറി പോലത്തെതൊക്കെ ഒപ്പിച്ച് കൊടുക്കും പിന്നെ കഴിഞയ്ഞ ന്ന് ഒള്ള ബുക്കുകളും കാര്യങ്ങളുവൊക്കെ പടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെണെങ്കിലും കാണാനും പെറക്കാനും ഒരു ക്രയോണൊക്കെ കൊടുത്തിരുത്തും പിന്നെ കുറച്ചു നേരമൊക്കെ ഫോണ് കൊടുക്കും കുറച്ചു നേരം ഈ പറയന്നപോലെ ഫോണില് ഉപയോഗവും എനിക്ക് പി ഡി എഫൊക്കെയിട്ട് അങ്ങനെ വർക്കെയ്യുന്നുള്ളോണ്ട് അങ്ങനെ പിള്ളേർക്കങ്ങനെ കൊടുക്കാൻ ഒരു സമയം കിട്ടാറില്ല ഇപ്പൊ പിന്നെ ലീവ് കാര്യങ്ങളെക്കെ ആയത് കൊണ്ട് മാത്രം കുറച്ചു നേരയൊക്കെയൊന്ന് കൊടുക്കും പിന്നെ ടിവിയിൽ കാർട്ടൂൺ വെച്ച് കഴിഞ്ഞാല് അത് കണ്ടോളും ഐഡിയായിട്ടും, ബാലവീറായിട്ടും, ഗണപതിയായിട്ടും, ഇതൊക്കെ കൊറെയുണ്ടല്ലോ ആ അതൊക്കെ കണ്ട് ഇന്നാ ശരി വെക്കട്ടെ?
ആഹ് ഇന്നാ ശരിയെന്നാല് ഓക്കേ
ഉം